കേൾക്കുന്നില്ലേ
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
ആഹ് ആഹ് ആഹ്
ഉം എന്തെട്ക്കാ
എന്താർഞ്ഞേ?
എന്തെടുക്കാ?
അതാ അതാ അതാ കാര്യമായിട്ടൊന്നുല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തേരാപ്പാര നടക്കുന്ന്.
ആഹ് ആണല്ലേ
ആഹ്
സന്തിക്ക് ചെടിക്കൊക്കെ ചെടിയെക്കെ ഒണ്ടോ വീട്ടി ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാറുണ്ടോ
ഓഹ് ചെടി ഇനിപ്പ അതിന്റെ ആവശ്യ ഇല്ലല്ലോ ചെടി എനിക്കി ചെടി കൊറവാണ് എന്നാലും അത്യാവശ്യംണ്ട് തെച്ചി ചെമ്പര ഈ റോസ്
ഓഹ് വീട്ടില് വേണ്ട ആവശ്യം ഇച്ചിരി വേണ്ടോക്കെ ചെടികളൊക്കെ ണ്ട്ല്ലേ
ആഹ് പിന്നെ നാലുമണി പത്തുമണിമുല്ല അതൊക്കെ ഉണ്ട്
ആഹ് അത് ശെ ഇവിടെന്നും അത് ഈ ഒരു ഏരിയിലൊന്നും അത് അങ്ങനൊന്നും കാണാറില്ല ഇപ്പ ആഹ് ചെടികളൊന്നും
ആഹ് അതൊക്ക ഇവിട രണ്ട് മൂന്നാല് കളറ്ലുണ്ട് ഇവിട അത്രയേ ഉള്ളൂട്ടോ ഇവിടെ ഞങ്ങള് പുതിയ വീടൊക്കെ ആയപ്പോ രണ്ടു വർഷൊക്കെ ആയതോള്ളൂ പിന്നെ മുറ്റൊന്നും കെട്ടാത്ത കാരണം കൂടുതൽ ചെടികളൊന്നും വെച്ചിട്ടില്ല. പിന്നെ ഞങ്ങളവിടെ അടുത്തൊക്കെ ഇഷ്ടം ഉള്ളൂ ഉള്ളു.
ആഹ് ആഹ് ആഹ്
അപ്പൊ കൂടുതൽ ചെടികളെ ഉള്ള ഇഷ്ടം പോലെ ചെടികളുണ്ട്. ഇവിടെ ഓരോരോ വീടുകളിലുണ്ട് പക്ഷെ ഞാനൊന്നും കൊണ്ട് വന്നിട്ട് ഇവിടെ വെ കൂടുതലൊന്നും വെച്ചിട്ടില്ല കാരണം അതിനുള്ളത് ആയിട്ടില്ല അ
ആയിട്ടില്ല ആഹ് ഇവിടെ ഇവിടെ പക്ഷെ നാലുമണി അങ്ങനത്തൊന്നുല്ല പക്ഷെ ഒരുപാട് ഇല ചെടികളില്ലേ കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ഇല ചെടികള്.
ആഹ് ഇഷ്ടാ മുറ്റൊക്കെ റെഡി ആയിട്ട് വേണം ഉം വെക്കണെങ്കില്.
പ്പിക്കാനായിട്ട് അത് അത്യ നമ്മുടെ ഒരു വീട് ഒരു കാണാൻ ഒരു ഭംഗിന്ന് പറയിപി രണ്ടൂന്നു പൂക്കളും ഒക്കെ നൽക്കുമ്പോഴല്ലേ?
അവിടെ കൂടുതല് ഉണ്ടാവൂല്ലേ?
ആ ഇവിടെ ചെലച്ചെടികളുണ്ട് പിന്നെ പൂ നമ്മുടെ പൂ കളിക്കുന്ന പലതരം ചെടികളൊക്കെയുണ്ട്. അതുകൊണ്ട് റോസ ആഹ് അതന്നെ റോസ ഏഹ് ആഹ് എന്നാ അത് നമ്മള് കേറി വരുമ്പോൾ സിറ്റ് ഔട്ടിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ വെക്കണം. ഭയങ്കര നല്ല ഭംഗിയാണ് അതൊക്കെ
ആഹ് അത് അതെ.
ഇവിടെ പിന്നെ റോസ്ണ്ട് പല
എല്ലായാലും പലേ കളർ കളറാവുമ്പോ ഒരു പ്രത്യേക ഒരു ഭംഗി കൊടുക്കും.
അതെന്നെ നമ്മള് പിന്നെ ഇലച്ചെടികള് നമ്മള് എന്താ ഒന്ന് ഒരു വട്ടം ഒരു ചെടിച്ചെട്ടില് നട്ട് പിന്നീട് ആകുമ്പഴത്തേക്ക് അത് കുറെ ഇങ്ങനെ കിളിച്ച് കിളിച്ച് അതിനകത്ത് തന്നെ കൊറേ കിളിക്കും പിന്നെ അമ ഇങ്ങനെ മാറ്റി മാറ്റി നടാം.
ആഹ്
അത് കടയിൽ കൊടുത്താലും പൈസ കിട്ടും ഒന്ന് ഒരു തൈക്കൊക്കെ നൂറ്റി അമ്പത്.
ആഹ് കിട്ടും അങ്ങനെ അങ്ങനെ കൊടുക്കുന്നവരു ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട് നമ്മള അതൊന്നും ചെയ്യാത്തത് കൊണ്ടാ.
ആണ് പക്ഷെ അത് നല്ലൊരു കാര്യാണത്. നമ്മുടെ വീട്ടിലെങ്കിൽ
നമ്മള് നമ്മള് പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോ എന്തോരം കൊടുക്കണം. നമ്മളൊക്കെ ചെയ്യാത്തത് കൊണ്ടാ
ആണ് നമുക്കൊരു വരുമാനായി അത് പക്ഷെ നമ്മള അങ്ങനെ മെന ക്കേട്ട് നിന്ന് കഴിഞ്ഞാ നമുക്ക് വാല്യൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല പക്ഷെ നമ്മളാദ്യമേ ഇതിനൊന്ന് ഇറങ്ങി തിരി ഇറങ്ങിത്തിരിക്കും ക്കാത്തതിന്റെ പ്രശ്നാ മിക്കതും.
അതാണ് അതാണ് ശരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലൊക്കെ നല്ല പോലെ പൈസ ഉണ്ടാക്കാം.
പൈസ ഉണ്ടാക്കാം.
ഒരു ചെടി വാങ്ങണെങ്കി നമ്മളെന്തോരം കൊടുക്കണം പച്ചക്കറി പച്ചക്കറി ചെറുതായിട്ട് അങ്ങനൊന്നുല്ല ഞാന് കറിവേപ്പ്, ചീര, പാവയ്ക്ക, അങ്ങനൊ ചെറുതായിട്ട് മുരിങ്ങന്റെല അത് മുരിങ്ങ്യ അതൊക്കെ ഉള്ളൂ അല്ലാണ്ട് വേറെ കൂടുതലൊന്നുല്ല.
കൂടുതലൊന്നും ഇല്ല ല്ലേ ഉം
അത്രയേ ഉള്ളു. അവിടൊക്കെ നല്ല പോലെ ഉണ്ടാവൂല്ലേ?
ഇ ഇവിടെ അങ്ങനെ പച്ചക്കറികളൊന്നും വലുതായിട്ടില്ലെങ്കിലും ഇപ്പൊ ഈയിടക്ക് ഇഞ്ചി നടു ഉം ഇഞ്ചി പിന്നെ പച്ചമുളക് പിന്നെ നമ്മടെ വെള്ള കളറ്ള്ള കന്തോ.. പാൽ ആ പാൽക്ക പച്ചമുളകൊന്ന് പറയത്തില്ലേ ആ പച്ചമുളകുണ്ട്. കാന്താരിയുണ്ട് പിന്നെ തക്കാളി ആ വെള്ളപ്പച്ചമുളക് അ ഗ്യാ പിന്നെ ഗ്യാസ് മുളക്ന്ന്റഞാ പിന്നെ ഒരു സൈസുണ്ടമളക് ല്ലേ
ഏ ആഹ് അതെ
പിന്നെ രണ്ട്മൂന്ന് ചീനി
ആഹ് ഒണ്ടായി ഒണ്ടായി ത് നല്ലാ ആ പാ പാലിന്റെത് പറഞ്ഞിലെ അതെങ്ങനെയാ? പാൽ കളഅത് അഹ് പാൽ ആ വെള്ള കളറ്കാന്താരിണ്ട് അതെങ്ങനെയാ?
അത് അവിടെ ആ അവിടങ്ങളില് അങ്ങനന്നെയാ അങ്ങനതൊനില്ലേ ഒര് വൈ വെള്ള കളറ്ല്ലേ
ആ വെള്ളക്കളറലുണ്ട് അത് നല്ലൊരു നല്ലൊരുത് വാസനല്ലതിന്.
പച്ചമുളകാണൊ അത് നമ്മള് ഉപ്പിലിടാനൊക്കെഒരുപാട് ഉപയോഗിക്കാറുണ്ട്.
ആഹ് ഇവിടെഇവിടെണ്ട് സാധനം അതെഞാൻ ചോദിച്ചത് ഓരോരോ സ്ഥലത്തിനങ്ങനെ മാറ്റംണ്ടാവല്ലോ.. ഇവിടെ ഉണ്ട്.
അയ് വടതിന്റെ വെള്ള കളറുണ്ട് ഒരു മജന്ത കളറിലേണ്ട്ഇവടെ.
ആ ഉണ്ട്ലെ?
ആ അതിന്പഷേ നല്ലെരിവാണ്.
ആഹ്.
അതെ ആ അപ്പെരിവാണ് ആ നല്ലരുചിയാണ് ട്ടോ.
അതെന്നെ രുചി നമ്മളീ കപ്പയൊക്കെ വേവിക്കിമ്പോ അയ്ന്റുടെ മുളക് ചമ്മന്തികിക്കി ത് നല്ലെയാണ്. പച്ചമുളകിനേക്കാ നല്ല ടേസ്റ്റ് ആണ്ത്.
ഓ ആണ് ആണ് ആണ്.
ക്യാമ്പിയറകൂടെ ചീനി ഒരുമൂട് പിഴുത തപ്പൊ അതിനകത്ത് നീ പറഞ്ഞ പച്ചമുളക് ആ നമ്മള് എടുതേത് ചമ്മന്തിക്ക്‌വേണ്ടിട്ട്
ആഹ്
അങ്ങനെയെക്കെ നമ്മളെക്കൊണ്ട് പറ്റ്ന്നത് കുറച്ച് സ്ഥലമാണെങ്കില് പോലും
ആ ഉണ്ടാക്ക ഉണ്ടാക്ക അതെ ഉണ്ടാക്കിയാല് നമ്മ ക്ക് നമ്മക്ക് നല്ലത് വളല്ലാത്തത് നമ്മള് ഓ തില്ലാത്തത് ങ് വൈക്യാം. കഴിക്കാ അത്രേഉള്ളു.
ആഹ് നിപ്പെന്നും കടേന്ന് ഇപ്പ ഒരു പത്ത് രൂപ കൊടുത്തൊരു പച്ചമുളാങ്കിലും പത്ത്പയ്നഞ്ച് രൂപ കൊടുത്ത് പച്ചമളക് കിട്ടും. അത് നമ്മുടെവീട്ടിലുണ്ടെങ്കി ആ പതിനഞ്ച് രൂപ നമ്മടെ കയ്യിലിരുന്ന് വേറൊരുസാധനത്തിന് വേണ്ടിട്ടിട്ടൂടെ?
ആ അതെ ചോറ് തരട്ടെ
അങ്ങനെയക്കാണ് കാര്യങ്ങള്.
അതെ.
ചോറൊക്ക കഴിക്കാറായ അവ്ടെ?
ഏ അ അയ് അ അതാ അവന് അവന് കൊടുക്കാൻ വേണ്ടീട്ട് കൊച്ചിന് കൊടുക്കാൻവേണ്ടീട്ട്.
ആഹ് ചേച്ചിപ്പഴാ
അവന് ചോറ് വെ കഴിക്കാൻ ഭയങ്കര മടിയ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ അവന് തീരെതാല്പര്യം ഇല്ലാത്ത ആളാ. അയ് എന്തെങ്കിലും ചോദിക്കുന്ന സമയം എ
വാരി കൊടുക്കണ്ടത് വരോ?
വാര് ചെലസമയത്തൊക്കെ വാരി കൊടുക്കണം
ആണല്ലേ
അവന് കൂടുതലിഷ്ട്ടം വാരി കൊടുത്താ ഇഷ്ടാ പ്പ ഞാ വാരി ഞാൻ വല്ലപ്പോഴങ്ങനെ കൊടുക്കും തീരേ കഴിക്കാത്തപ്പ ഞാ അങ്ങതന്നെകൊട്ക്കു അ അവന് കഴിക്ക പിക്കാത്ത കാരണ വാരി കൊടുന്നതന്നെ അങ്ങന കൊക്കേണ്ട ആവശ്യല്ലല്ലോ
ചോറ് ചോറ് മാത്രമാണ് കഴിക്കാൻ ബുദ്ധിമുട്ട് അതോ പലഹാരങ്ങളൊക്കെ കഴിച്ചോളൂ
ഇല്ല പലഹാരങ്ങളും അങ്ങനെ മധുരപലഹാരം അങ്ങനത്ത ഒന്നും അവന് താല്പര്യം ല്ലാഞങ്ങളങ്ങനെ കൂടുതൽ വാങ്ങിക്കറില്ല പലഹാരം ബിസ്ക്കറ്റ് അതൊന്നും അതങ്ങനെ കൂടുതൽ വാങ്ങിക്കറില്ല
ആ് നല്ല ശീലങ്ങളണല്ലേ അതൊക്കെ എന്തായലും
ഇല്ല ഇല്ല അതൊന്നും കൊടുക്കില്ല പിന്നെ ഫോണിന്റെ പരിപാടി ഇല്ല അതൊന്നും ഇല്ല അതൊക്കെ നമ്മള്
ഇത് ഈ സത്യം ഈ ഈ പറയുന്ന ഈ ഒരു കാലഘട്ടത്തില് പിള്ളേർക്ക് അങ്ങനെ ഒന്നും ചൂപ്പിക്കൊണ്ടിരിക്കു ന്ന ണ് അഥംണ്ട്
അത്കഴിഞ്ഞ ശേഷം ഫോണിന്റെ പരിപാടിയേല്ല അല്ലെങ്കിലും ഞങ്ങളങ്ങനെ ഫോൺ കൊടുക്കത്തില്ല രണ്ട് പേർക്കും ഫോണണ്ട് ഫ്രീയും ഉണ്ട് പക്ഷേ കൊടുക്കത്തില്ല കാരണം എന്താ അറിയോ നമ്മളന്നാഅനുഭവിക്കുക നമ്മടെ ഫിള്ളേർക്കൊള്ളത് നമ്മള് തന്നെല്ല അനുഭവിക്കുന്നേ
സത്യം നമ്മള് പിന്നെ അതന്ന് ഒരു ഇപ്പോഴത്തെന്ന് പറയ ചോറ് കഴിക്കായിരിക്കുമ്പോ നമ്മള ഫോണും കൊടുത്ത്ചോറ് കഴിക്കാനായിട്ട് ഇരുത്തും പിന്നെ അത് അവർക്ക് അങ്ങ ശീലമാവും
എന്തോര അനുഭവിക്കുന്നണ്ട്
ആ പിന്നെ അവര് പറയും ഇത് കഴിക്കണമെങ്കിൽ ഫോണ് തരണന്ന് പറയും നമ്മള് പിന്നെ കുട്ടി മാതാതാക്കളെ നമ്മു കൊടുക്കുകയും ചെയ്യും അവര് കഴിക്കട്ടെന്ന് ഓർത്ത് പിന്നെ അതങ്ങ് ശീലമായി പോകും പിള്ളേർക്ക്
ആഹ ഞാ ഞങ്ങ അങ്ങനെ കൊടുക്കുന്നില്ല അതുകൊണ്ട് അവന അങ്ങനെ നിർബന്ധ ഇല്ല വാങ്ങിക്കൂല
അത തന്നെ നല്ല കാര്യം
അതുകൊണ്ടാണ് പിന്നെ അതില്ലാത്തത് കാരണം നമ്മളെന്താറിയോ നമ്മള് കൊറച്ചൊന്ന് ഇതായി നിക്കണം പിള്ളരോടെ സ്നേഹിക്കേം വേണം എന്നാലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് അതൊയൊക്കാവാഞ്ഞാല് അവർക്കത് ശീലായി മാറും
ആ അതെ സത്യം
അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യാതത്അത് അതുകൊണ്ട് എന്താറിയോഞങ്ങൾ അന്നേ അതിനങ്ങനെ വെച്ചതൊണ്ട്
ഉം ഉം
അവന ആ വാശില്ല സമാധാനം ഇപ്പൊ ഏത് പിള്ളേരാ ഫോണിന് അപ്പൊ ഫോണ ഇില്ലെങ്കിലും പിള്ളേർ മരിക്കും
അയ്യോ സത്യം ഈ ഇടയ്ക്ക് ഞാൻ അറിഞ്ഞു ഒരു കുട്ടി ഫോണ തന്നില്ലാന്ന് പറഞ്ഞിട്ട് ഒരു ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് കേയറി ഇരുന്നൊണ്ട് ഇങ്ങനെ കരയന്ന് ഫോണിൽ തന്നില്ലെങ്കിൽ ഇപ്പൊ ചാടുന്ന് പറയുന്നു അങ്ങനെ പോലീസും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു ഒരു
ണ്ട അത് മതല്ലേ അ
ആഹ ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേരു ഓരോ കാര്യങ്ങള് നമ്മളൊക്കെ എന്തെല്ലാം കളികള് കളിച്ച് വളർന്നു വന്ന പിള്ളേരാ നമ്മള് ഫോണൊന്ന ഈ ഒരു പ്രായത്തിൽ കണ്ടിട്ട് പോലുമില്ല
സത്യം എന്ത്പേടിയായിരുന്നു
സത്യണ് എന്തൊക്കെ എന്തൊക്കെ നമ്മള് മണ്ണിലും വയലും പറമ്പിലും ഒക്കെ കൂട നമ്മളൊക്കെ ഈ പിള്ളേർക്ക് പക്ഷെ തംന്ന് പറയും ഇപ്പഴത്തെ പിള്ളേര് ജനിച്ചു വീഴുന്നതേ ഫോണും ഓരോരോ ചാനലും സോഷ്യൽ മീഡിയയും കണ്ടാണ്
എന്ത് പേടിയായിരുന്നു ഇപ്പോഴും അതേ പേടിയാട്ടോ അത് ആ ഒരു അനുസരണം ഇത് വന്ന് നമ്മൾക്ക് ഇതായി വളർന്ന കാരണം ഇപ്പോഴും ആ ഒരു രീതിയിലേക്ക് നമുക്ക് നടക്കാൻ പറ്റും
നടക്കാൻ പറ്റും സത്യണ്
ആ അല്ലാത്ത പിള്ളേരെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇപ്പോഴുംള്ള പിള്ളേരൊക്കെ ഫോണ് ഇല്ലെങ്കില് എന്റെ അമ്മേ അതൊക്കെ അത് ഞാൻ കണ്ടിട്ടുണ്ട് അത് ആ മറ്റേ സംഭവം ഫോണില് റീലായിട്ട് കണ്ടതല്ലേ
ആ അത് തന്നെ റീലായിട്ട് കണ്ടതാണ് ഞാനും
ആ കൊച്ച് ഞാൻ ചാടും ചാടും ചാടും അതിനെ ഒരു വിധത്തിലല്ലേ രക്ഷപ്പെടുത്തിയെ
ആ പിന്നെ അവിടെനിന്ന് എന്തരക്കെയോ അവർ പറയുന്നുണ്ട് ഫോൺ തരാം ഫോൺ തരാന്ന് പറഞ്ഞണക്കെയാ കൊറച്ച് ഒന്നടങ്ങിയത് പോലുംല്ല എന്നിട്ട് ലാസ്റ്റ് കൊണ്ടുവന്നപ്പോഴും കരഞ്ഞോണ്ടാ ഇറങ്ങിയത്
ക്കെ ചെയ്തിട്ടിണ്ട്
ഇപ്പഴത്തെ പിള്ളേര് ഒന്നെങ്കി ഫോണിന് അഡിക്റ്റ് അല്ലെങ്കിൽ ലഹരിക്ക് അഡിറ്റ് ഇങ്ങനെയൊക്കെയുള്ളയാണ് ഈ ഒരു വളർന്ന് വരുന്ന കാലഘട്ടവേ അതൊക്കെ തന്നെ നമ്മള് നമ്മടെ മക്കളെ അതന്നെ
ഏതമ്മമാരായാലും അമ്മമാർക്ക് ഏത് അമ്മയാലും അച്ഛ അച്ഛനായാലും ഉമ്മ ആയാലും ബാപ്പ പ്പയാലും എല്ലാർക്കും ഉണ്ടാവത്തില്ലേ അവനവന്റെ മക്കള് പറഞ്ഞാൽ എല്ലാർക്കും വൽതല്ലേ
അതന്നെ മക്കള അപ്പോഴത്തെ ഒരു കര ച്ചില്ലേ കരച്ചില് നിത്താനൊക്കെ വേണ്ടിട്ട് ഒന്ന് ശ്രിക്കുമെങ്കിലും പിന്നീട് അത് വലിയ ദോഷം ഇത്രേ മാറുമെന്ന് ആരും ചിന്തിക്കുന്നില്ലല്ലോ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കാവൊ അത്രത്തോളം ശ്രദ്ധിച്ചാ മക്കള് നല്ലപോലെ ജീവിച്ചു വരും അല്ലെങ്കിൽ കൈവിട്ട് പോയാ പോയതാന്നുള്ള രീതിയില്
അതുകൊണ്ട് തന്നെ നമ്മള് നല്ലോണം സൂക്ഷിക്കണം പിള്ളേര് എന്തെല്ലാം കളികള അപ്പൊ കളിച്ചൊണ്ട് നടക്കുന്നേ
ഉം അവർക്ക് പോണം അവർക്ക് പോണം ബാക്കിയുള്ള കാര്യങ്ങൾ ഒണ്ടെങ്കി അവർക്ക് ഫുഡ് പോലും വേണ്ടാന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം
പഴേ കാലത്ത് സ്കൂൾ ജീവിതം എന്നൊക്ക പറഞ്ഞത് എന്തായിരുന്നു അതിന്റെരുരസം ന്റമ്മേ അതൊക്കെ ഇപ്പോഴും തിരിച്ച് കിട്ടണല്ലേ ആ കാലം
ഉം സത്യം
ഉം അതിനും പ്രത്യേക രസമായിരുന്നു ന്റമ്മേ ഓർക്കുമ്പോളെ പക്ഷെ അത് അത്ര ആസ്വദിക്കാനുള്ള ബുദ്ധി ബോധവും അന്നില്ലാരുന്ന്
ഇല്ലാരുന്ന് ഇപ്പഴാണ് നമുക്ക് തോന്നുന്നത്
എടാ എന്റക്കോ അവസ്ഥയാട്ടോ ഞാൻ പറയുന്നെ എനിക്കൊന്നും ഇല്ലായിരുന്നു ഉള്ള കാര്യണ് കേട്ടോ ഞാൻ പറഞ്ഞെ
ഒന്നെങ്കി എനിക്ക് ഒരു ജോലി കിട്ടിയാൽ മതി അല്ലെ പഠിത്തം ഒന്ന് കഴിഞ്ഞ് കിട്ടിയ മതി എന്നൊക്കെയായിരുന്നു പക്ഷെ ഇ ഇപ്പഴാണ് അതിന്റെ ഒരു വിഷമം മനസ്സിലാകുന്നെ വീട്ടിലിരുന്ന് മറ്റുള്ള കുട്ടികൾ പോകുമ്പോ നമ്മക് ക്ക് വിഷമ അയ്യോ നമ്മുടെ കാലഘട്ടം അങ്ങനെ ആരുന്നല്ലോന്നൊള്ളത്
ആഹ് അതുകൊണ്ടാണ് നമ്മുക്ക് പിള്ളേരെ നല്ലൊരിത് കൊടുക്കണംന്ന് നമ്മള്
ആഗ്രഹിക്കുന്നു
ആഗ്രഹിക്കുന്നെ നമ്മളോ അങ്ങനായി ഇനി പിള്ളേരോ അങ്ങനെ ആവരുത്
എന്തെല്ലാം ഞന്നൊക്കെ അത്രക്ക് കഷ്ടപ്പെട്ടോ ഞങ്ങളൊക്കെ പഠിച്ച കേട്ടോ
ഉം ഉം
ഞങ്ങൾ അഞ്ചു പിള്ളേരൊക്കെ ആയിരുന്നു
ആഹ്
അത്രയും ഇതായിട്ട് പഠിച്ചതാ അപ്പൊ അതൊക്കെ നോക്കുവാണെങ്കി ഇന്നൊക്കെ സുഖം പരമസുഖം ഒന്നും വേണ്ട എല്ലാം നമ്മൾ അങ്ങോട്ട് റെഡി ആക്കി കൊടുക്കും വെറുതെ അവിടെ പോയി പഠിക്കണ്ട കാര്യം മാത്രേയുള്ളു
മാത്രേ ഉള്ളൂ എല്ലാം കൈവെള്ളയിലുണ്ട്
ആഹ് ഒണ്ട്
ഉം ഇനി ജോലി നടക്കട്ടെന്നെ
ആഹ് ശരി ശരി ശരി ശരി